ആഹ് എന്താ പരിപാടി വീട്ടിലാണോ
ഹലോ എന്താ പരിപാടി
ഞാൻ ഇപ്പത് രാവിലെ നീച്ച് ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്ക
്ഞാനങ്ങനെ വീട്ടിലായിരുന്നു പക്ഷെ എന്നൊരു സങ്കട വാർത്ത കേട്ട നീച്ച എന്റെ സുഹൃത്ത് ആത്മയന്ന് കേട്ട അന്ന് വന്ന അത് ഓൻ എന്തോ ഈ ലോണൊക്കെ എടുത്തിട്ട് അതിന്റെ തിരിച്ചടം മുടങ്ങിട്ട് എന്തോന്റെ വീടും കാര്യങ്ങളൊക്കെ തെറ്റ് ചെയ്തു അങ്ങനെതി്റെ ഒരു സങ്കടത്തിലൽന്ന ഇപ്പോ ഒന്ന് ആത്യ ഇങ്ങനൊെ വാ ട്ട് നീത് അപ്പോ ഞാനിങ്ങെ ചിന്തിച്ചു പോയി ഇപ്പോ ലോണിന്റെ അപകട എത്രത്തോളം ഉണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് പലരും വിദ്യാഭ്യാസത്തിനാണെങ്കിലും പഠനത്തി വിദ്യാഭ്യാസത്തിന് കല്യാണത്തിന് ന് ഒക്കൊയിട്ട് ഒരുപാട് ലോണൾടുക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും അവർക്ക്ത് തിരിച്ചടക്കാൻ ഒരു ബുദ്ധിമുട്ട് ാൽ പലതും എന്തെും ജീവിതം അവസാനിപ്പിക്കുന്ന രീതിയിലേക്കൊക്കെ നമ്മളായി അത്രത്തോളം വലിയ അപകടം ഇത്രം ലോണുകൾ ഒളിഞ്ഞിരിക്കുകന്ന് ഞൾ ചിന്തിച്ചോ അവനെ കണ്ടപ്പോൾ കാരണം എനിക്കറിയോ എന്നോട് അടു സുഹൃത്തൊ ഈ വിഷയംന്ന എന്നോട് പറഞ്ഞട്ടുണ്ടരുന്നില്ല ഞാന ഇങ്ങന ലോൺ എടുത്തതായിട്ടോന്ന് പറഞ്ഞട്ട എ എ അവന്റെ വിദ്യാഭ്യാസംഷാറാക്കാനും അവന് ഒന്ന് വിദേശ രാജത്ത് പോ പഠിക്കാനൊക്ക താല്ര്യ ആായിരുന്നു അതിനേി അത്യാവശ്യം ലോൺ എടുത്തായിരുന്നു പക്ഷെങ്ങനത്തെ അവസ്ഥയി എന്താ വച്ചല് ലോൺ എടുക്കുമ്പോൾ തിരിച്ചക്കുമ്പോ അതിന്റെ പലിശ സായം തിരിച്ചടക്കേണ്ട അവസ്ഥയൊക്കെയാണ് പക്ഷെ അത്രത്തോളം ള പൈസ പോന്ന ജോലിയൊന്നും ഇല്ലായിരുന്നുള്ളൂ അപ്പോൊ പിന്നെ അവന്റെ ഉള്ളത് അവ്ന്റെ മാതാപിതാക്കളാണ് അവർക്കും അതി കയണ്ടായിുന്നില്ല അപ്പൊ അങ്ങനെൊക്ക ആയിട്ട് പിന്നെകെ ബുദ്ധിമുട്ടായി പിെ ബാങ്കരി ഇനെ സമീപിച്ചു തുടങ്ങി എന്താ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അതിന്റെ വിഷയം സംബന്ധിച്ച് അവനോന് അവന ഒളിഞ്ഞു ചിരിഞ്ഞൊക്കെ ഇ മാറി നിൽക്കായിരുന്നു പിന്നെ വാണ്ടസ ആട്ട് അവ്ന്റെ വീടകം ജപ്തി ചെയ്തു അവനെതിരെ പിന്നെ പോലീസ് കേസ്ൊക്കെ കൊടുക്കുന്ന രീതിയിലൊക്കെ കഴ അ അതിന്റെ ഒരു സംങ്കടത്തില് അവപ്പോ ഒന്ന ഇങ്ങനെ ആത്മത്യത അ നല്ലൊരുിലല ആരുന്നു നമ്മിങ്ങനെ ഉള്ളത്പ്പോൾ എത്രത്തോളും വലിയ രീതിയി ഇപ്പോൾ നഈ ലോണിൻറെ ഒരുേടിി എണി വലിയ രീതിയിൽ ആളുകളെ കത്തിട്ടുണ്ട് പലപ്പോഴും നമുക്കറിയാം പല ഗൾഫ്ത്ത് പോകുന്നൊക്കെ ആളുകൾ വലിയ ലോൺ എടുട്ട വീട് പണിയുന്ന ആൾക്കൊക്കെണ്ട പിന്നെതിന്റെ ബുദ്ധിമുട്ട് മനസിലാക്കി തിരി തിച്ചെടുക്കുമ്പോ അതിന്റെയൊക്കെ പലിച്ചതായും തിരിച്ചടുക്കുന്ന അവസ്ഥയിലൊക്കെ വരുമ്പോ ആക കട്ട ഇടങ്ങേറകുന്നരിക്ക രീതിയിലേക്കൊക്കെ സംവിധാനം മാറി എന്നുള്ള
അതെ അതെ അതെ അതെ ലോണ് നിങ്ങള് പറഞ്ഞപ്പോളാണ ഓർ എന്റെ കുടുംബത്തിൽ ഇതേപോലെ കുറേ ആൾക്കാർ ലോൺ എടുക്കുന്നുണ്ട് പക്ഷെ ലോൺ എടുക്കുമ്പോൾ ആവേം അവർ തിരിച്ചടക്കാനില്ല എന്നുള്ളതാണ് അപ്പോാണ് അവർ കുടുങ്ങുന്നത് പ്രധാനമായിട്ട് ലോണ ലോൺ എടുത്തുള്ള പ്ര പ്രത്േക എ വച്ചൽതിന് പലിശ അടക്കണ്ടിരും ബാങ്കിൽ നിാെങ്കില എവിടെ നിന്നാണങ്കിലും ലോൺ എടുായി അന് പലിശടക്കണ്ടിരും താണ് പക്ഷെ നമ്മളുടെ നാട്ടുകളിൽ ഇപ്പോ കേരളത്തി ഇപ്പം പലിശ ഇല്ലാത്ത കുറേ ഏജൻസികൾ ഉണ്ട് ലോൺ കൊടുക്ക അതൊന്നും നമ്മുടെ ആളുകളിലേക്ക് എത്തിപ്പെടുന്നില്ല പക്ഷെ ഇതുപലുള്ള ലോൺ പല ക്ഷ വാങ്ങുന്ന ഇതുപോലെയുള്ള വൻകിട സ്ഥാപനങ്ങളിൽ നിന്നാണ് നമ്മുടെ എല്ലാവരും ലോൺ എടുക്കുന്നാണ് അപ്പൊ ലോൺ എടുത്താല എന്ത വെച്ചാല് ഇത് തിരിച്ചടക്കാനുള്ള ആവശ്യമില്ലാുണ്ടെങ്കിൽ പിന്നെ അവരി ഇപോലെയുള്ള ആത്മഹത്യയിലേക്ക് പോക പോ അല്ലാതെ ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ട് അവിടെ പോയി പണിയെടുക്കുക എന്നുള്ളാണ് പ്രധാനമായിട്ട് നമ്മള ഇതുപോലെ അ പറഞ്ഞ പോലെ തന്നെ വിദേശത്ത് പോയി പഠിക്കാൻ വേണ്ടീട്ട് മളുടെ കല്യാണം നടത്താൻ വേണ്ടയിട്ട് അല്ലാെ വീട് പണക്ക് വേണ്ടയിട്ട് അതുപലുള്ള എന്തെങ്കും ആവശ്യൾക്ക് വേണ്ടയിട്ട അല്ലെങ്ക സാമ്പത്തിക ആശ്യങ്ങൾക്ക് ബിനസ് ആവശങ്ങൾക്ക് വേണ്ടയിട്ട നമ്മള് ലോൺ എടുക്കുന്നത്, പക്ഷേ.. അത് നമ്മള്.. നമ്മള് എടുക്കുമ്പോ നമ്മള് കരുതിയാ നമുക്ക് ഈ വഴിയിലൂടെ തിരിച്ചട ങാ.. നല്ലോലെ പൈസ ഇങ്ങനൊക്കെ വരുവെന്നൊക്കെ കരുതീട്ട് ലോണെടുക്കും. പക്ഷേ ഇത് തിരിച്ചടക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ആൾക്കാർ ക്കും... പ്രധാനമായിട്ടും യുവാക്കളാണ് ഇപ്പോ ഇതുപോലെയുള്ള ഈ ചതിക്കുയിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ ഇതുപോലെയുള്ള പലിശ കൂടുതൽ ലുള്ള ലോണുകളിലേക്കൊക്കെ പെടുന്നത്. അവര് അവരുടെ പുതിയ ബിസിനസുകൾ തുടങ്ങാൻ വേണ്ടിട്ട് ചെറുപ്പത്തി തന്നെ പുതിയ ബിസിനസുകാർ ആകാൻ വേണ്ടീട്ട്... അതുപോലെ എന്തേലുവൊക്കെ നേട്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിട്ടക്ക അവര് പ്രധാന ലായിട്ട് ലോണുകൾ എടുക്കുന്നു. ലോൺ എടുക്കുന്നത് ചെറിയ തുകയാണെങ്കി, രണ്ടോ മൂന്നോ ലക്ഷമാണെങ്കി നമുക്ക് പ്രശ്നമില്ല. പത്ത് ലക്ഷത്തി മുകളിലാണ് ഇപ്പ ഈ.. ഇവരൊക്കെ ലോൺ എടുക്കുന്നത്. അപ്പൊ ഇത്രത്തോളം ലോൺ എടുത്തിട്ട് അവര് പ്രധാനമായി ഇത് തിരിച്ചടക്കാൻ കഴിയാത അവരുടെ ബിസിനസ്സ് പരാജയപ്പെടുമ്പളൊക്കെയാണ് അവര് ഈ യുവാക്കളാണ് അവർക്ക് ഇതുപോലുള്ള മാനസികനില താങ്ങൻ കഴിയാത്തത്. നമ്മുടെ പോലീസ്മാര് വരിക വീട് ജപ്തി ചെയ്ക ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോ. അപ്പൊ അത്തരത്തിൽ അവർക്കത് താങ്ങാ കഴിയാത്തപ്പഴാണ് അവര് പ്രധാനമായിട്ടും ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുന്നത്. എനിക്കറിയണെന്റെ ഒരു സുഹൃത്തുണ്ട്. സുഹൃത്തിന്റെ.. എളാപ്പാന്റെ കുട്ടിയാണ്, അവര് ഏകദേശം രണ്ട് കോടിയോളം ആയിരുന്ന് അവന് കടം. അപ്പ അതിൽ പ്രധാനമായിട്ട് ലോൺ എടുത്ത് അതിന്റെ പലിശ അടക്കം ഇങ്ങനെ കൂടി കൂടി വന്നിട്ടാണ് എത്രത്തോളം പൈസ അവന് കൊടുക്കാനായത്. അപ്പൊ അങ്ങനെ അവന്... അവനൊര് അവസാനം മരുന്ന് കഴി ച്ചാത്മഹത്യ ചെയ്യേണ്ടി വന്നൂന്നുള്ളതാണ്.
അതെ... അതുങ്ങള് പറഞ്ഞപ്പോഴാണ്. ഇപ്പൊ നമ്മുക്കറിയാം ലോണിന്റൊരു.. ഈ ലോൺ കൊടുക്കുന്നവരിക്ക് ഇതില അതെന്താച്ചാല്.. ഈ പലിശ കിട്ടുന്ന അവസ്ഥയാണ്. അത് നമുക്കറിയാം.. ഈ ലക്ഷങ്ങള് കോടികളൊക്കെ പ ക്ക്‌ ലോണ് കൊടുക്കയാണെങ്കില് അതിന്റെ പലശ തന്നെ എത്രത്തോളം വലിയ രീതിയില് പലിശവർക്ക്‌ കിട്ടും അതുകൊണ്ടാണീ ബാങ്ക് അല്ലെങ്കിൽ ഈ പലിശ കൊടുക്കുന്ന സ്ഥാപനങ്ങള് നല്ലേ... രീതിയിൽ താല്പര്യം ഈ ഒരു മേഖലയിൽ കാണിക്കുന്നത്. അവർക്ക് അത്രത്തോളം ലാഭമാണ്. പിന്നെ ഒരു വിഷയംന്ന്വച്ചാല് എത്തോളം ഇതിങ്ങനെ... ഇങ്ങനെ... വൈകിപ്പിക്കണോ അത്രത്തോളം പലിശ ങ്ങനെ കൂടാണ്. അപ്പൊ പല കമ്പനികളും നല്ല രീതിയിൽ കൊടുക്കണതിത് കൊണ്ടാണ് അല്ലാതെ അ വേറൊരു താല്പര്യം ഇതിന് പിന്നിൽ അവർക്കില്ല. അപ്പം വലിയ രീതിയിൽ ലാഭം ഇങ്ങനെ വൈകിപ്പിക്കുമ്പോ അവര്ക്ക്‌ കിട്ടണ്ടേ.. പിന്നെ ഞാൻ മനസ്സിലാക്കിയച്ചാ.. ഇന്നിപ്പം ഒരുപാട് ആളുകള് ഒരിക്കലും നമുക്ക് കല്യാണ ത്തിന്, വിദ്യാഭ്യാസത്തിന് മാത്രല്ല ഇപ്പം ഇന്ന് ലോണുള്ളത്. പല ആളുകളും വാഹനങ്ങൾ വാങ്ങാനൊക്കെ വലിയ രീതിയില് ഈ ലോണുകൾ എടുക്കുക. ഇപ്പൊ നമുക്കറിയാം വലിയ വലിയ വാഹനങ്ങൾ ലക്ഷക്കണക്കിന് വിലയുടെ പത്ത് ലക്ഷം അതിന്റെ പത്തിരുപത് ലക്ഷത്തി വാഹനങ്ങള് വാങ്ങാൻ ലോൺ എടുക്കാണ്. എന്തിന ലോൺ എടുക്കുകന്ന് വെച്ചാല് പിന്നെ അവരങ്ങട്ട് ബുദ്ധിമുട്ടാണ് എന്താ വാഹന ത്തോണ്ട് ങ്ങനെ കറങ്ങറങ്ങണൊണ്ടല്ലാതെ അവർക്ക് ഒരു മനസമാധാനം കിട്ടില്ല... കാരണം അവർക്ക് ആ പൈസ തിരിച്ചടക്ക്‌ ക്കേം വേണം... വെറുതെ ഇങ്ങനെ.. ജീവിതം ബുദ്ധിമുട്ടിലാക്കാണ്. അതിലാട്ടും നല്ലത് കുറച്ച് പൈസ ഉണ്ടാക്കി ഇത് കൃത്യമായ രീതിയില്.. അടക്കുന്ന രീതിയിലേക്കൊക്കെ സംവിധാനക്കെ ആക്കുക. അല്ലാതെ ഈ ലോൺ എടുത്തിട്ട് പിന്നേം പലിശസഹിതം തിരിച്ചടക്കുന്ന രീതിയൊക്കെ വരുമ്പോ പിന്നെ അവർക്കും ബുദ്ധിമുട്ടാണ്. പിന്നെ നിങ്ങള് പറഞ്ഞ രീതി, നമ്മുടെ നാട്കളിലൊക്കെ ഇപ്പൊ പലിശരഹിതമായിട്ട് ലോണുകൾ നൽകുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അഥവാ കടം മോഡൽ നൽകുന്ന.. ആ രീതിയിലേക്കൊക്കെ ഒരുപാട് ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ അതിനൊക്കെ കൂടുതൽ ആളിലേക്ക് എത്തിക്കണം. കാരണം... പലപ്പോഴും നമ്മുടെ നാട്ടിലോല്ക്കിത്തരം സംവിധാനങ്ങളെപ്പറ്റി അറിയില്ല. അവര് ഇപ്പോഴും പലീശ് ഈ.. ഈ.. പലിശ അടിച്ചിട്ടുള്ള ഈ ലോണുകൾ എടുക്കാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി വരയാണ്. അപ്പൊ ഇതിന്റെയൊര് ഇപ്പൊ ഇത് കോടികളൊക്കെ എടുക്കുന്ന ആളുകളൊക്കെണ്ട്. നമുക്കൊരു ബിസിനസ് ആവശ്യങ്ങൾക്ക് ഒരുപാട് കോടികൾ എടുക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇപ്പോ ഇതില്.. ഇതിനൊക്കെ കൃത്യമായ രീതിയിൽ സർക്കാര് നല്ല നല്ല പദ്ധതികൾ കൊണ്ടുവരിയാണെങ്കില് ഇപ്പൊ ലോണുകൾ ഇത്ര നല്ല നല്ല പ്രവർത്തികൾക്ക് നല്ല ലോണുകൾ കൊടുക്കുക... വിദ്യാഭ്യാസത്തിന് ഇത്ര വീതം ലോണ് കൊടുക്കുക ആ രീതിയിലേക്കൊക്കെ എത്തുകയാണെങ്കി ഞാൻ മനസിലാക്കുന്നത് ആളുകൾക്ക് നല്ലൊരു ഉപകാരമായിയിരിക്കും എന്നാ ഇത്രേം വലിയ ബാങ്കുകാരുടെ ഭീഷണിയിൽ നിന്നോ അല്ലെങ്കിൽ ഇത്തരം പരിപാടികളിൽ നിന്നയിഞ്ഞാൽ അവർക്ക് നല്ല നല്ല മോ ലഭിക്കുമെന്നുള്ളതാണ് എന്റെ ഈയൊരു വിഷയത്തിലുള്ള വീക്ഷണം.
അതെ.. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുന്ന് ഇതുപോലെയുള്ള നമുക്ക് അനുകൂലമായ ട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ യുവാക്കൾ.. പ്രധാനമായിട്ടിപ്പോ യുവാക്കൾക്കാണ് ഇത് ആവശ്യമുള്ളത് പിന്നെ പിന്നെ നമ്മള് കുറച്ച് കഴിഞ്ഞാല് നമ്മട വീടുണ്ടാക്കുമ്പള്... അല്ലാെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും ബിസിനസ് ആവശ്യങ്ങൾ തുങ്ങുമ്പോഴാണ്. പ്രധാനമായിട്ടും ഇപ്പോ യുവാക്കൾ പ്രധാനമായി നേരിടുന്നത് അവർക്ക്‌ പഠിക്കാൻ നല്ല താല്പര്യം ഉണ്ടാവും.. പക്ഷെ പഠിക്കാൻ ആവശ്യമായ പണമില്ല എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള വിദ്യാഭ്യാസ ലോണുകൾ കൊടുക്കയാണെങ്കിൽ അതുപോലുള്ള പുതിയ ബിസിനസ് തുടങ്ങുന്ന നമ്മൾ യുവാക്കൾ ഉണ്ടാകും.. പുതിയ എന്റർപ്രെനുവേഴ്സ് ആയിട്ട്. അപ്പോൾ അവർക്ക് പറ്റിയ രീതിയിലുള്ള സാ.. ലോണ് കൊടു പലിശരഹിത ലോൺ കൊടുക്കാണ്, തിരിച്ചടക്കാൻ ഇത്ര സമയം കൊടുക്കുകാന്നുണ്ടെങ്കില് നമ്മുടെ.. സ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നമ്മുടെ യുവാക്കൾക്കും, നമ്മുടെ മലയാളികൾക്കും കിട്ടുന്ന വലിയൊരു.. ഒരു പിന്തുണ ആയിരിക്കും ഇതുപോലെയുള്ള ലോണുകൾ എന്നുള്ളതാണ്. പ്രധാനമായിട്ട് നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ തന്നെ ലോണുകള് പ്രധാനമായി ചതിക്ക ചതിക്കുഴികളായി മാറുന്നതാണ് ഇപ്പോ പക്ഷെ ഇവര് ഇ നമ്മടെ നിലവിലുള്ള ആൾക്കാർക്ക് വീട് പണി തീർക്കാനും അല്ലാണ്ടെങ്കിൽ ഇതുപോലുള്ള നമ്മുടെ മകളുടെ കല്യാണം കഴിക്കാനും നേരത്തെ തുപോലെ തന്ന ആഡംബരമായ രീതിയിലുള്ള കല്യാങ്ങൾ കഴിക്കാനൊക്കെയാണ് ഈ പ്രധാനമായിട്ട ലോൺ എടുക്കുന്നത് അതൊ ഒരു ആവശ്യം ആവശ്യമുള്ള കാര്യമല്ല അത്ര ആവശ്യം അത്യാവശ്യമുള്ള കാര്യന്നുമല്ല എന്നാല് അത്യാവശ്യമായ കാര്യങ്ങൾക്ക് മാത്രമാണ് നമ്മൾ ലോൺ എടുക്കേണ്ടത് ആവശ്യമായ കാര്യങ്ങൾക്ക് ലോൺ എടുക്കേണ്ടത് അത്യാവശ്യമായ കാര്യങ്ങൾക്ക് മാത്രം നമ്മ ലോൺ എണ്ട് അപ്പൊ ഇതുപോലുള്ള നമു എന്തും പെട്ട ഒരു രോഗം വന്ന അ പെട്ട ഒപ്രെസം വാൽ അല്ലെങ്കിൽ ഇതുപലുള്ള എന്തെങ്കിലും ഒരു ആശുപത്രി ആശുപത്രി പോകേണ്ട ഒരു അവസ്ഥ വന്നൽ നമ്മൾ നമുക്ക് താങ്ങാനാവാത്ത രീതിയിലുള്ള പണം ചെലവഴിക്കേണ്ട എന്ന നമ്മൾ ലോൺക്കുന്നത് അാതെ ഇതുപലുള്ള ബിസിനസ് തുടങ്ങാനും അല്ലാെ ഇതുപലുള്ള മളുടെ കല്യാണം കഴിക്കാനൊക്കെ നമ്മള് ലോൺ എടുത്തും നമ്മള് ഇപോലുള്ള ചതിക്കുകൽ പ്രധാനമായും പെട്ടു പോകുന്നത് അപ്പൊ അത്തരത്തിൽ നമ്മുടെ കയ്യിൽ പൈസ ഉള്ളതിനനുസരിച്ച് നമ്മള് ബിസിനസ്സുകൾ തുടങ്ങ ടങ്ങ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നമ്മള എത്രത്തളം സമ്പാദിച്ചി ആ സമ്പാദത്തിനനുസരിച്ച് നമ്മുടെ മക്കളുടെ കല്യാണം, കഴിപ്പിക്കുക എന്നുള്ളൊെയാണ് പ്രധാനമായിട്ട് പറയത് പിന്നെ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്ത് നി ഇതുപോലുള്ള എന്തും നിയ ണം വരണം കാരണം നമ്മൾ എത്രത്തോളം ലോൺ എടുത്ത് കൂട്ടിയിട്ട് കാര്യമില്ല ഇതൊക്കെ തിരിച്ചെടക്കാൻ അവസാന നമ്മുടെ സപ്പോർട്ട് ചെയ്യാം നമുക്കൊരു പിന്തുണ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ ഒരു കൂട്ടാകും നമുക്ക് ഇതൊരു മുതൽക്കൂട്ടാണ് അപ്പൊ അത്തരത്തിൽ സർക്കാർ നമ്മെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളാണ് എന്റെ ഒരു താല്പര്യം
അതെ അതെ അതൊരു കാര്യമാണ് എന്താ വച്ചാല് ഇന്നിപ്പോ ലോണ് അത് ആളുകൾക്ക് ആവശ്യം എന്താ അത്യാവശ്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല അതൊണ്ടാണ് ഈ ലോണിന്റെ വിഷയത്തിൽ വലിയ ബുദ്ധിമുട്ടുള്ളത് അപ്പൊ പലരും ഞാൻ മനസ്സിലാക്കുന്നു പലരും അനാവശ്യമായിട്ട് ലോൺ എടുക്കുന്നതാണ് അത് യഥാർത്ഥ വിഷയമാണ്. കാരണം അവർക്ക് അത്യാവശ്യം പല കാര്യങ്ങളും ചെയ്യാനിണ്ടാകും അതിനൊന്നും ലോൺ എടുക്കാതെ അതിലിങ്ങനെ ബുദ്ധിമുട്ട് ജീവിക്കുന്നകാളും നല്ലത് അതിന് ആവശ്യമുള്ള സാധനങ്ങൾ ജസ്റ്റ് മാറ്റി മാറ്റിവെക്കുക പിന്നീട് പൈസ ഉണ്ടാകുമ്പോ എടുത്താൽ മതി എന്നാൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ലോൺ എടുക്കാ ന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ അവരുടെ അവർക്ക് അവരുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടും രക്ഷിക്കാൻ സാധിക്കും. പിന്നെ ഇപ്പോ ഇതിന്റെ വലിയ ബുദ്ധിമുട്ട് സംഭവിക്കുന്നെവച്ചാൽ ഈ ഇത്തരം ഈ പാവപ്പെട്ട ആളുകളാണ് അവര് പറഞ്ഞാല് അവരുടൊക്കെ മുപ്പതിനായിരം രൂപ വരുമാനം ആൾക്കാർ ഉണ്ടാവുക അവര് വലിയ വലിയ ലോണുകൾ എടുക്കും കാരണം അവരുടെ മക്കളുടെ കല്യാണത്തിന് വിദ്യാഭ്യാസത്തിനൊക്കെ ആയിട്ട് ലക്ഷക്കണക്കിന് ലോൺ എടുക്കും അപ്പൊ അവർക്കൊരു മാസ അടക്കാൻ ഏകദേശം നാപ്പത് രൂപ അടുത്ത് അടക്കാൻ തന്നെ വരികയാണ് ഇങ്ങനെ ഓരോ ഗഡുക്കളായിട്ട് അപ്പോ മുപ്പത്തിനായിരം ശമ്പളം ഉള്ള ആൾ എങ്ങനെ നാപ്പത്തിനായിരം അടക്ക അപ്പോൾ വീട്ടി തന്നെയുള്ള കാര്യങ്ങൾ രീതിയൊക്കെ അവിടെ വരുന്നുണ്ട് അപ്പോ ഇതൊന്നും നോക്കാതെ അവനങ്ങട്ട് എടുക്കും അപ്പൊ ഒരു വല ആവേശം ആയിട്ട് ലോൺ എടുത്തുന്നു ആൾക്കാരുടെ മുന്നിൽ പറഞ്ഞു നടക്കും പക്ഷെ പലപ്പോഴും ഒരു ഒന്നു രണ്ടു വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഇതിന്റെ ഒരു പ്രത്യാഘാതം ഇതിന്റെ ഒരു ആഘാതം അവനിക്ക് ഏൽക്കുക എന്താന്നു ചെയ്യാൻ സാധിക്കൂല ഇങ്ങനെ കുടുങ്ങി ഇതിന്റെ ഒരു കെണി പെട്ടുപോയി, അങ്ങനെ പല ആളുകളും നമുക്കറിയാം അപ്പ ഇതിന്റെയൊക്കെ വിദഗ്ധർ പറഞ്ഞട്ടുള്ള എന്താന്ന് വച്ചാ നമ്മൾ ജീവിതത്തിൽ ഒരു ഇത് എടുക്കണം എന്താ വച്ചാ ഒരിക്കലും ജീവിത്തിൽ ലോൺ എടുക്കില്ല ലോൺ എടുത്തൊണ്ട് ഒരു പരിപാടിയും ചെയ്യില്ല ഒന്നിൽ പൈസണ്ടാക്കിട്ട് പൈസ സാധനം വാങ്ങുക അല്ല എങ്കിൽ ആ സാധനം ഒഴവാക്കുക ആ രീതിയിലേക്ക് ചിന്തിക്കണം അങ്ങനത്തെ ഒരു ഉടമ്പടി ന്തൊരു രീതിയിലുള്ള ഇത് നമ്മൾ മനസ്സിൽ വെക്കണം. അത് പല വിദഗ്ധരും ഇതിന്റെ സാമ്പത്തിക വിദഗ്ധരും ചൂണ്ടിക്കാണിച്ച ഒരു വിഷയമാണ് ലോൺ എടുത്തിട്ട് പരിപാടി ചെയ്യുമ്പോ ഒരു മനസ്സമാധാനം പറഞ്ഞ കാര്യം കിട്ടില്ല മറിച്ച് നമ്മൾ സ്വന്തം പൈസ ഉണ്ടാക്കിട്ട് ആ പൈസ കൊടുത്തിട്ട് നമ്മൾന്താണ് സാധനം വാങ്ങുക എന്ന് പഠിക്കാതിൽ അതിനരു മനസമാധാനം അതിനൊരു പ്രത്യേക എനർജി വരാറുണ്ട് അതിന് വേണ്ടി നമ്മൾ ശ്രമിക്കണം അപ്പോ ഇത്തരം ലോണുകളെ പറ്റി കൃത്യം മനസ്സിലാക്കാനൊക്കെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെ നമ്മുടെ നാട്ടിൽ വരണം എന്നുള്ളതാണ് എന്റെ ഒരു ആവശ്യം
അതെ നിങ്ങൾ പറഞ്ഞ വളരെ ശരിയാണ് നമ്മുടെ ഇതുപോലുള്ള നിയന്ത്രണങ്ങൾ നമ്മുടെ നാട്ടുകളിൽ കൊണ്ടു വരണമെന്നുള്ളതാണ് ഇപ്പം ജനങ്ങളുടെ ചിന്താഗതി തന്നെ നമ്മൾ മാറ്റിയെടുക്കണം അതിനാദ്യം നമ്മടെ എക്സ്സൈസ് വകുപ്പിന്റെ ഭാഗത്ത അല്ലങ്കിൽ ഇതുപോലുള്ള നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുന്നോ ജനങ്ങൾക്കുള്ള കൃത്യമായ ആവബോധം കൊടുക്കണം എന്നുള്ളതാണ് അപ്പ ഇവര് ഈ ആവശ്യം എന്താണ് അത്യാവശം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത്യാവ്യശ്യ കാര്യങ്ങൾക്ക് മാത്രമാണ് അവർ ഇതുപോലെ ലോണിന് ആശ്രയിക്കേണ്ടത് അല്ലാതെ അവര് നേടിയെടുക്കുന്ന സാമ്പത്തിക നേട്ടങ്ങൾ കൊണ്ട് മാത്രം നടത്താവുന്ന പരിപാടികളെ ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് ഇത് വീട്ടാൻ കഴിയുമോ അല്ലെങ്ക ഇവ ടെ സാമ്പത്തിക ശേഷി എത്രത്തോളം ആണ് ഒരു മാസം ഇവരുടെ ശമ്പളം എത്രയാണ് അതൊന്നും അവർ നോക്കില്ല. നോക്കുന്നില്ല തിരിച്ചടക്കാൻ കഴിയൊന്നൊന്നും അവർ നോക്കുന്നില്ല അപ്പ നിങ്ങള് നേരത്തെ പറഞ്ഞപോലെ തന്നെ ഏകദേശം ഒരു മുപ്പതിനായിരം രൂപ മാസം സാലറിയുള്ള ശമ്പളം ഉള്ള ഒരാൾ അദ്ദേഹം ഈ വലി യ വിലയിൽ ലോണുകൾ എടുത്ത അദ്ദേഹം എങ്ങനെയാണ് വീട്ടുക അദ്ദേഹം അദ്ദേഹത്തിന് ഒരു മാസം അവരുടെ അദ്ദേഹത്തിന്റെ കുടുംബം പോറ്റണം അതിനുള്ള ചിലവുകൾ കാര്യമായിട്ട് പെട്ടെന്നൊരാശുപത്രി ആശുപത്രി പോകേണ്ട ആവശ്യം വന്നാൽ അതിനുള്ള പൈസ അപ്പോ അത്രോളം ഇവർക്ക് എത്രത്തോളം തിരിച്ചടക്കാൻ കഴിയുമോ എന്നുള്ളത് ശ്രദ്ധിക്കാത ഇതുപോലുള്ള ലോണിൽ അകപ്പെടുന്നതിന് അങ്ങനത്തെ അവർ തടയാൻ വേണ്ടിട്ട് നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും നമ്മുടെ കൂട്ടായ്മകളുടെ ഭാഗത്തു നിന്നും നമ്മുടെ നാട്ടിലെ പ്രധാനമായിട്ട് ക്ലബ്ബുകളുടെ ഭാഗത്തിന്നൊക്കെ ഇതുപോലെയുള്ള ജനങ്ങൾക്ക് പാവപ്പെട്ട ജനങ്ങളാണ് ഇതിൽ കാര്യമായിട്ട് അകപ്പെടുന്നത് അപ്പ അവ അവിടുത്തെ ജനങ്ങൾക്കും ഉണ്ടാക്കാം നമ്മൾ കൃത്യമായി അവബോധം കൊടുക്കുക കൃത്യമായി നമ്മൾ ഉപദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് ഒരു നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പുതിയ പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ട് വരണം എന്നാലെ നമുക്കിത് നിയന്ത്രിക്കാൻ കഴിയുള്ളൂ ലോണുകൾ എടുക്കേണ്ട അത്യാവശ്യ സമയത്ത് എടുക്കണ്ട എടുക്കണമെന്നു തന്നെയാണ് എന്റെ അഭിപ്രായം പക്ഷെ ഇതുപോലുള്ള ചതിക്കുഴികൾ പെടാതെ അല്ലെങ്കിൽ ഇതുപോലെ തിരിച്ചടക്കാൻ കഴിയാത്ത രീതിയിലേക്ക് എത്തുമ്പോഴാണ് ഇതിന്റെ ഒരു പ്രതികൂല അവസ്ഥ അല്ലെങ്കിൽ ഒരു ഭവിഷത്ത് നമ്മൾ മനസിലാക്കുക അപ്പൊ നമുക്കത് കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് മറ്റു സമയത്ത് നേരി ട്ട് കാണുമ്പോ അല്ലെങ്കിൽ നേരിട്ട് വിളിക്കുമ്പോളോ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് അവസാനിപ്പിക്കാം
അതെ അവസാനിപ്പിക്കാം നമുക്ക് മാ സമയം കിട്ടുമ്പോ സംസാരിക്കാലോ
ഓക്കെ ശരി
ശെരി ശെരി ശെരി ശെരി